ആഹ് നിങ്ങൾക്ക് കേക്കുന്നില്ലേ? ആഹ എന്തൊക്കെയാണ് വിശേഷം?.
ഓ സുഖം അഹ് ഫുഡ്ക്കെ കഴിച്ചോ?
ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചും. പ്രയറൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിപ്പ ഇരിക്കാണ്. ആഹ്
ഇപ്പഴാണോ പ്രയറ്. ഏ സന്ധ്യാ സമയത്ത് പ്രയർഇല്ലേ?
ആഹ് ഇഷാഹ് നിസ്കാരം കഴിഞ്ഞു.
ആഹ് ഓക്കെ ഓക്കേ ഓക്കേ ഞാൻ പെട്ടെന്ന്.
ആഹ് ആഹ്
വേറെന്തെല്ലാം.
വേറെന്താ അങ്ങനെ പോകുന്നു. ആഹ്
ഒറങ്ങാനൊന്നും ആയില്ലേ?
ഇല്ല ഞമ്മൾ ത് ഇവിടെ പത്തരക്ക, ആകും പത്തര, പതിനൊന്ന്, മണിയൊക്കെ ആകും. അ ഒറങ്ങു മ്പോഴേക്കും ഇപ്പത്തന്നെ കിടക്കൊന്നുല്ല.
ന്നെ പത്ത്, പതിനൊന്ന്, പതിനൊന്നരൊക്കെ ആവും.
ച്ച് നേരം അങ്ങ് ഫോണ് മ്മേ. ഉം ഉം അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അത് മസ്റ്റാണ്.
ആഹ് ആണ്.
അതൊരു എന്താ പറയാ ഒരു ജീവിത ശൈലി അങ്ങനെയാണ്. അത് ഒരു ഉം ആയിപ്പോയി.
പൊയി- ഉം ഞാന് രാവിലെ എണീറ്റിട്ട് എഹ് ഞാൻ പിന്നെ കെടക്കും കിടക്കാ നേരത്താണേലുംകെടക്കുന്നതിന്ന് തൊട്ടുമ്പോ എനി കുറച്ചു നേം ഫോൺ നോക്കണം അങ്ങനെ
അങ്ങനെയാണ് എനക്ക അത് ഷീലായി ഇത് നോ നക്കാതെ കണുമ്പോൾ നമുക്ക് ഓരോ ടെൻഷനായിട്ടും അങ്ങനെ ഓരോ ഇതായിട്ടും വരും ഇങ്ങനെ ഒറക്കോം വന്നില്ലെങ്കിലേ ഓരോന്നും ആലോചിച്ച് കെടന്ന അപൊ അങ്ങനെയായിട്ട് കൊറച്ചു രങ്ങനെ എന്തെങ്കിലൊക്കെ ആഹ് ഏഹ് ഉം കണ്ടോണ്ടിരിക്കും
ഒരുസാനേ കണ്ടിരിക്കാൻ നമ്മള് കുറച്ച് നമ്മടെ മ മനസ്സ് കുറച്ചൊന്ന് റിലാക്സ് ആകും
ആഹ് അതെ അതിനൊക്കെ ഒരു പരിഹാരായിട്ട് അങ്ങനെ ആഹ് അങ്ങനെ കാണും ഉം മക്കളൊക്കെ അപ്പഴേക്ക് ഉറങ്ങീയിട്ടുണ്ടാവും ഇപ് ഇപ്പത്തന്നെ ഒരാള് ഒറങ്ങി ഉം മക്കളൊക്കെ നേരത്ത് ഒറങ്ങുന്നളാ അവരെ ജ് വലിയ ആള് നാരത്തെ മദ്രസേ പോകും ആറ് മണി ക്ക് മദ്രസ ഉണ്ട് ആൾക്ക് ചെറിയ ആൾക്ക് പിന്നെ ഏരൊക്കെണ് മദ്രസ ഉള്ളത് അപ്പോ വലിയ ആള് പോ വുമ്പോ ആൾ എന്നും നാർത്തു നിന്ന് എഴുന്നേക്കുമ്പോഴേ അവർക്ക് നേർത്തെ ഉറക്കം വരും പിന്നെ പകലൊന്നും കടന്നുറങ്ങുന്ന ശീലേ ഇല്ല... അപ്പോഴൊക്കെ ഫോണുമ്മേ കളി ളിച്ച് കുത്രിക്കെ അല്ലെങ്കി ഫ്രണ്ട്സുകളെ കൂടെ എങ്ങട്ടെങ്കിലും പോവേ അങ്ങനെക്കെ ചെയ്യും
ഓ അത് ശരി... ഇപ്പൊ മൂത്താളാണോ ഉറങ്ങിയത്
ആ ആ മൂത്താളാണ് ഉറങ്ങിയത് ചെറിയ ആള് എന്റെ കൂടെയാണ് കെടക്ക ഉറങ്ങല് ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഉറങ്ങും.. അങ്ങനെയാണ്.. കടന്നാലും പെ പെട്ടെന്ന് ഉറങ്ങൊന്നുല്ല
ഹം അ നമ്മളാണെങ്കലും കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഉറങ്ങു രാത്രി ഫുഡോക്കെ നേരത്തെ കഴിക്കോ
ഫുഡ് ഇപ്പഴാണ് കഴിച്ചത്... ഒരു എട്ടേ മുക്കാല് ആ ഒൻപത് മണിയാകുമ്പോഴേക്കും ഫുഡ് കഴ കഴിയും പിന്നെ കുറച്ച നേരം പ്രയർ.. ഹ്... നിസ്കാ ക്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇരിക്കും ടി വി കുറച്ചു നേേരം കാണും എന്നിട്ടാ കിടക്കാ. ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ ഉള്ളതല്ലേ അവൻറെ ആഹ്.. വേൾഡ് കപ്പ് ഇടക്കൊക്കെ കാണാറുണ്ട് ഇനി ഇന്നൊന്നും കാണൂല.. എന്റെ മക്കള് ഇട്ടാല് അങ്ങനെ കാണും.. വലിയ മോന് അവന്റെ ഇഷ്ട ഇഷ്ടപ്പെട്ട ടീമിന്റെ കളി ഉണ്ടെങ്കിലേ അവൻ കാണും ഈ പോർച്ചുഗലിന്റെ അവനിക്ക് അവൻ പോർച്ചുഗൽ ഫാനണ്
ഓ അത് ശരി
ആ പിന്നെ ചെറിയ ആള് അർജന്റീന ഫാൻ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ കളി അങ്ങനെ കാണും
കാണും അതീഈ രാത്രി നാല് മണിക്കൊക്കെ ഉള്ള ടൈമിലൊക്കെയോ
ആ അപ്പോഴൊക്കെ നീച് കാണാറുണ്ട് നമ്മളെ ടി വിൽ ആ ടി വിയിൽ ഞാൻ ഇങ്ങനെ പൈസ കയറ്റിന്നില്ലാന്ന് കരുതി ഇങ്ങനെ നിക്കയായിരുന്നു കാരണം ഇപ്പൊ പഠിത്തതിമ്മിന്ന് വിട്ടു നിക്കുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എന്നെ കൊണ്ടത് കേറ്റിപ്പിച്ചു അവൻ
ഇപ്പൊ.. നാല് കൊല്ലത്തില് ഒരിക്ക വരുന്നരു സംഭവമാണ് അത് അത് നിങ്ങൾ കാണാനയക്കൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കിളർത്ത് പറഞ്ഞ് ഞാനും തന്നെ ആയിക്കോട്ടെ ശരിയാണ് അവനിപ്പോൾ നാലാം ക്ലാസ്സ് പഠിച്ചപ്പോഴാണ് ആ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വേൾഡ് കപ്പ് വന്നത് ആ അപ്പ ഒന്ന് കണ്ടോട്ടന്ന് വിചാരിച്ചിട്ട്.. ഉം.. അത് കൊഴപ്പല്ല.. ഉം.. കഴിയാനായി അത് അത് ഇനിരു പത്തു ദിവസം കൂടി പത്ത് പതിമൂന്ന് ദിവസം കൂടി ആഹ്.. പത്ത് പതിമൂന്ന് ദിവസം കൂടി... ഇല്ലഹ്.. അതിപ്പോ അത്ര വല്യ കാണുന്നതിന് മോശൊന്നുല്ല.. ഗെയിം കളിച്ചി നോക്കുന്നകളിലൊക്കെ നല്ലതന്നെയാണ് അങ്ങനെയൊക്കെ കാണുന്നത് ആ...
കുറച്ച് അങ്ങനത്തെ കുറച്ച് അറിവുകളും കിട്
അതെ അതെ അത് കുറച്ച് നല്ലതാണ് ഇപ്പോ സ്കൂ സ്കൂളിൽ അതിൻ്റെയൊക്കെ ഫാൻസ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒഹ്.. ഉം.. കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നുന്നാ തോന്നുന്നെ
ണ്ടയിരുന്നു.. ഞങ്ങളടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഫ്ളാഗും കാര്യങ്ങളും ഒക്കെ
ആഹ്... എല്ലാ കുട്ടികളും ജയ്‌സി ഇട്ടിട്ടും ക്കെ.. ആയിട്ട് അങ്ങനെ.. എന്തായാലും ജയ്‌സി കടക്കാർക്ക് നല്ലൊരു കച്ചോടായി.. ത്രെന്നെ
ഈ ഒരു സീസണില് കിട്ടത്തൊള്ളൂ
ആ അത് ശരിയാണ്.. ആ നാല് കൊല്ലത്തില ഒരിക്കയാണ് ഇത്രയും തോനെ കിട്ടാ... ഇപ്പോൊ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു എവിടെ രോർത്ത് ഒരു ദിവസം ഏഹ് എത്രയ രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്കുള്ള കച്ചവടള്ള ഒരു
ഓഹ് അത് ശരി ഇഷ്ടം പോലെ എല്ലാരും വാങ്ങിക്കും
മ്മ്ഹ് വാങ്ങിക്കൂ അതാണ് ഇത്ര എന്തായാലും മ് പിന്നെയ നമ്മ അത് അത് ഒരു ഫുട്ബോളിന് ഈ ഒരു പന്തളി സീസണില് മാത്രമല്ലല്ലോ ഇടാൻ പറ്റും
ഇടാൻ പറ്റ്ക അത് ശരിയാ പിന്നെ ഒരു പക്ഷെ എന്നാലും പിന്നീട് വാങ്ങുന്നവർ വളരെ കുറവായിരിക്കും
അതെ ആഹ് ഇപ്പൊ ഇത് ഇതിനരു സീസൺ ആവുമ്പോഴാണ് കാര്യമായിട്ട് വാങ്ങുക
വാങ്ങുന്നത് പിന്നീട് അങ്ങനെ ആഹ് വാങ്ങുങ്കിലും വളരെ കുറവായിരിക്കും
രണ്ട് മൂന്ന് ജെഴ്സിയൊക്കെ വാങ്ങിച്ചിരുന്നു മ
ഓഹ് അത് ശെരി ഞങ്ങളുടെ അവിടെ ഫ്രണ്ട്സൊക്കെ ബെറ്റ് വരെ വെച്ചിട്ടുണ്ട് ഹ രുജി ബെറ്റ് വെച്ചിട്ടുണ്ടേ മ് പൈസച്ച്
ആഹ് പൈസക്കൊ എത്ര രൂപക്കാ വെച്ചത്
ഒരാൾ ആയിരത്തി അഞ്ഞൂറ് തിരിച്ച് മുട്ടയടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ
ഏ ഏതൊക്കെ ഫ്രൻസാണ് പറഞ്ഞെ
പോർച്ചുഗലും അർജന്റീനയും തന്നെ
ആഹ് ആഹ് ബ്രസീലിനൊന്നും ചാൻസ് ഇല്ലന്നൊക്കെയ പറയുന്നെ പോർച്ചുഗലോ അർജന്റീനയൊക്കെ ആയിട്ട് ഫ്രാൻസൊക്കെയായിട്ട് കൊണ്ടുപോകും
ആഹ് ആഹ് ഫ്രാൻസ് നല്ലയ നല്ല കളിയാ അവരുടെ ബ്രസീല് ബ്രസീലിന്റെ കളി എനക്ക്
ഇന്ന് ക്യാനഡയും വേറെ ഏതൊക്കെയൊ ഒരു ടീമും കളിയുണ്ടല്ലോ
ഓഹ് അത് എനിക്കറിയൻ വയ്യന്നേ ഞാൻ മറ്റേ പ്രധാനപ്പെട്ടവർടെ ഒക്കെയേ നോക്കത്തോള്ളൂ ഞാൻ ഇങ്ങനെ ഹൈ ലൈറ്റ്സ് നോക്കത്തേ ഉള്ളൂ
വാർത്തയിലൊക്കെ എങ്ങനെ നോക്കിയപ്പോ അത് കണ്ടിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഓർമ്മയില് എപ്പോഴും ഞാൻ അതിന്റെ ഒരു എനിക്കും ഇതേപോലെ ചേലോർടെ കളിയൊക്കെ ഇഷ്ട്ടാണ് എമ്പാബേ ബാബേന്റെ കളിയൊക്കെ എനിക്ക് നന്നായിട്ടിഷ്ടാണ് ഫ്രൻസത്തെ
മ് മ് ഞാന് ആഹ് ഞാനങ്ങനെയിരുന്നു കാണത്തില്ല ഞാങ്ങനെ
മ് ഉറക്കൊഴിച്ചൊന്നും കാണാ എന്നെക്കൊണ്ടാവില്ലേ നമുക്ക് എന്താന്ന് പോലും അറിയില്ല അങ്ങനെ കുറച്ച് ഒരു പത്ത ആളുകള് പന്തില് പന്തും പിടിച്ച് അങ്ങനെ തട്ടി തട്ടി നടക്കുന്നുന്നേ എന്റെ അറിവിലുള്ളോ മ് അല്ലാതെ അതിന്റെ നിയമങ്ങളൊന്നും എനിക്കറിയില്ല
എനിക്കങ്ങനെ വലിയ പിടുത്തൊന്നുല്ല ഞാ അങ്ങനെ അത് ആഹ് ഫുട്ബോളങ്ങനെ കണ്ടോൊണ്ടിരിക്കത്തുല്ല ഇങ്ങനെ ഹൈലൈറ്റ് കണ്ട് വിവരങ്ങളൊക്കെയറിയും ഇത്രേള്ളൂ അല്ലാതെ കണ്ടോണ്ടിരിക്കത്തൊന്നുല്ല
ആഹ് ഇങ്ങനെ വാർത്തയക്കൂടി ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോ ഇങ്ങനെ കാണാറുണ്ടല്ലോ അപ്പോ മെയിനായിട്ടുള്ള അപ്ഡേറ്റ് മറ്റ് ഇതാണ് ഒന്നില്ലെങ്കിൽ മഴ അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഇതിനെ അല്ലാതെ വേറെ ഇല്ല അപ്പോ അ പിന്നെ രണ്ട് ദിവസം മുൻപ് ഇൻസ്റ്റയിലരു കു കുഞ്ഞിൻ്റെ പതിനാറ് കോടി ഒങ്ങാണ്ട് പിരിഞ്ഞ് കിട്ടാന്ന് പറഞ്ഞിട്ട് അതാ ആഹ് ആ എത്രയാ മ് ഹ്
ഞാൻ ഇട്ടു കൊടുത്ത ആദ്യത്തേതിനു എനിക്ക് ഇട്ടു കൊടുക്കാൻ പറ്റിയില്ല മറ്റ രണ്ടാമത്തെ ഇട്ടപ്പോഴത്തേനും അത് ഞാ ഇട്ടുകൊടുത്തെ പതിനാറ് ഉം ആഹ് നമ്മള ഇടുന്ന ചെറുത് ചെറുത് മതി ഒരുപാട് പേര് അത്രയും ചെറുത് ഇടുമ്പോഴത്തേന് നല്ലൊരു എമൗണ്ടാവും
എന്തായാലും ഒരു ജീവനല്ലേ
പിന്നെ പക്ഷെ അതൊക്കെ കിട്ടും അതൊക്കെ എല്ലാരും മിക്കാറും അതേ നിക്കറും ഉള്ളവർ എന്താ ഉള്ള എമൗണ്ട് എല്ലാരും ഇടാറുണ്ട് അപ്പൊ അതൊക്കെ കിട്ടും കിട്ടാതിരിക്കാൻ ചാൻസൊന്നുമില്ല അതൊക്കെ കിട്ടും
ഉം എല്ലാരും ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ട് ഇതാക്കിയിരുന്നു എല്ലാവര് മാക്സിമം ഷെയർ ചെയ്തിട്ടൊക്കെ
എല്ലാരുടെയും സ്റ്റോറി ഞാൻ എടുക്കുന്ന മൊത്തം പേരുടെ സ്റ്റോറി അത് തന്നെ ഇങ്ങനെ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോ മൊത്തം ഇത് തന്നെ നെര നെര നെരന്ന് കടപ്പോണ്ട് എങ്ങനെ അവരൊക്കെ അതോണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല എന്തായാലും അവർക്കൊക്കെ ഉള്ള ഫോളോവേഴ്സ് തന്നെ എനിക്കും ഒള്ളത് ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്
ഫോളോവേഴ്സ് ഉണ്ട്
എനിക്ക് നാണൂ‌റ്റി ഇത്രയെങ്ങാണ്ടെ ഉള്ളൂ
ആഹ് എനിക്ക് അത്രേ അതില് കൊറച്ചേ ഒള്ള് എനിക്കും ഞാനും അങ്ങനെ ഫോളോ ചെയ്യോന്നും ഇല്ല എന്നെ അറിയുന്നവര് എന്നെ ഫോളോ ചെയ്യ അത്രേ ഉള്ളൂ
അത്രേ ഉള്ള ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരുപാട് ഫോളോ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല അറിയാവുന്നത് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യും അല്ലാത്ത ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് ഇത്രേള്ളു ഇത്രയാലും മതി എനിക്കിപ്പം ഫോളോവേസിനെ കൂട്ടണൊന്നൊന്നുമില്ല
കൂട്ടിട്ടൊന്നും നമ്ക്കൊന്നും കാര്യ ലെന്തിന് എന്തിന് ഫോളോവേഴ് അതൊക്കെ അതിനായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഓരോ ചലഞ്ച് ആയിട്ടും ഒക്കെ നടക്കുന്നേ അത് കിട്ടിയിട്ട് പിന്നെ എന്താണന്ന് ചോദിച്ചാൽ ഫോളോവേഴ്സ് കൂടിക്കഴിഞ്ഞാലേ ഒരു ഫിഫ്റ്റീൻ കെ ഒ കെ ആയിക്കഴിഞ്ഞാല് നമുക്ക് നല്ലത് കിട്ടും എന്താ പറയാ പ്രൊമോഷൻ വീഡിയോസ് ചെയ്താലെ
ആഹ ആഹ് ആ പ്രൊമോഷൻ വീഡിയോസിനൊക്കെ നല്ല എമൗണ്ട് കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് പ്രൊമോഷൻ വീഡിയോസിലാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ട് അവരെ വിശ്വസിച്ച് ഒരാൾ വാങ്ങി ച്ച് അതിന് എന്തേലും ദോഷം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടേ പോത്തോള്ളൂ
അവിടെയാണ് പ്രശ്നം വരിക
പ്രശ്നം വരിക അതെ
നമ്മക്കിപ്പം അതിനൊന്നും നിന്നിട്ട് വേണ്ട എന്താ സമൂഹത്ത് കറങ്ങീട്ട് ഉള്ള ഇതൊന്നും എനിക്ക് വലിയൊരു താല്പര്യല്ല അങ്ങനെ
ഇല്ല എനിക്കും ഇല്ല
ഇപ്പൊ ഓരോ ചാലഞ്ച് ആയിട്ടുണ്ടല്ലോ ഇത്രേ ആളുകള് ഒരുപാട് ആളുകള് ഗീവെവേക്കെ വെച്ചിട്ടേ നന്നായിട്ട്
ഗീവെവേക്കെ നല്ലയാ കൊഴപ്പില്ല
അത് കുഴപ്പില്ല അത് സ അർഹത പെട്ടവർക്ക് എന്നാ ശരി എന്നാ ശരി
ആഹ് ശരി ശരി